ഓ അട്
നല്ല പാട് സുഖാണ് എന്താ അവിടത്തൊക്കെ പാട്
നമുക്ക് സുഖം തന്നെ എന്താടെ സുഖം എല്ല ക്ക ചോറന്നൊക്കെല്ല മഴ ഇത്വരെല്ലേന ഇപ്പ നല്ല കാറുണ്ട് മഴ പെയ്യണോ വേണ്ടന്ന് നി ഉള്ള ഒരു രീതിങ്ങ നിക്ക അവിടെ എന്തായാലും
ഇവിടെ നല്ല മഴയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ്
നമ്മുക്കിവിടെ രണ്ടു ദെവസയിട്ട് മയലില്ല ഇന്നലെ രാത്രി പോലും പെയ്യ്തില്ല
തന്നെ
ഉം ഇന്നിപ്പോ നല്ല കാറി വെരിണിണ്ട് പെയ്യൊന്ന് അറിയില്ലാഞ്ഞി
ഇവിടെക്കെ നല്ല മഴയണ് തോട്ടിലൊക്കെ വെള്ളായി
വെള്ളയൊക്കെ ആയില്ലേ മക്കളൊക്കെ സ്കൂളിൾവിട്ട് വന്നോ
ഇല്ലയില്ല മക്കളൊക്കെ നാല് മണി കഴിയും എത്താന് ഉം അവിടെ മക്കളെല്ലാരും ഉം നാല് മണി വരെ അത്- കഴിഞ്ഞാല് പിന്നെ വിശ്രമൊക്കെ കഴിഞ്ഞല്ലേ
അത് ശരി റസ്റ്റ് എടുത്തിതിനുള്ള പണി പിന്നെ കിട്ടല്
ആ ആ ഉം
എന്നിട്ട് എന്തൊക്കാ വിശേഷം നല്ലന്നെ അങ്ങനെ പോണം ചോർ- പെട്ടന്ന് തന്നെ കഴിഞ്ഞ് കുറച്ച് പണിന്ന് നേരം വൈകും ഒക്കെ യെല്ലാം നേരം വൈകി പോയി അപ്പൊ ഓരോന്ന് ഓരോന്ന് അങ്ങനെ ചെയ്ത് വരുന്നേ ഉള്ളൂ വ- പാർട്ടി ഒന്നുംയില്ല സാധാ ഫുഡും ഇതൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലുകളൾ ഒന്നും ഉണ്ടാക്കിട്ടില്ല കൊറച്ച് ദെവസമായിട്ട്- സ്പെഷ്യൽ ആയിട്ട് ഇപ്പ ബീഫ് ആയനോ അല്ലനും ബീഫിന്റെ കാലഘട്ടല്ലോ അപ്പൊ അതാണ് ഉം അപ്പൊ അത് ഇത്തിരി കൂടെണ്ട് അപ്പൊ അത് ഇന്ന് ഒന്നും - വേണ്ടന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ബീഫ് പിടിക്കുയില്ല
ആഹ് ആഹ് ആ അങ്ങക്ക് അലർജി ഉണ്ടാവൂല്ലേ ആഹ്
അപ്പൊ എമ്മ എലേക്കക്ക് പോയിട്ടില്ലന്ന് നീ വാങ്ങി
ഉം
എന്നിട്ടെന്താ
പിൻ ഓഹ് വെക്കേഷനൊക്കെ പ്പൊന്നുല്ല ഞങ്ങൾക്ക് വെക്കേഷനിലൊക്കെ ഒരു കല്യാണ ഒക്കെല്ലേനു
ഓഹ് കല്യാണംണ്ട ഇന് ആ സ്റ്റാറ്റസൊക്കെ കണ്ടീനല്ലേ ആഹ് എന്നിട്ട് എങ്ങനെണ്ട് ഉം അങ്ങനെ പൊളിച്ചാ
ഏഹ് പൊളിച്ചു പൊളിച്ചു വെക്കേഷനില് കല്യാണം യി സൽക്കാരവും അങ്ങനെ എല്ലാത്തിലും ഒക്കെനി
നിങ്ങള വെക്കേഷൻ നിങ്ങളങ്ങോട്ട് പോയി
ഉം ഉം ഞങ്ങളങ്ങട്ട് പൊളിച്ചു ഏഹ് അല്ലല്ല പെരുന്നാക്കല്ല കല്യാണത്തിന് ഞാൻ ഡ്ര കൊടുത്ത് ഡ്രസ് കോഡൊക്കെല്ലേ ഇനോ
ഓഹ്
ഓഹോ അപ്പൊ പിന്നെ അങ്ങനെ ഡ്രസ്കോഡ് മെലക്കായി ആഹ് മക്കൾക്കും പിന്നെ വലിയോര്ക്ക് ഒക്കെ പിന്നെ ആൺകുട്ടികക്ക് ഒരേ ഇതീല് കൈയ്ണ മാരില്ല ഒക്കെ ഓരോ ഡ്രസ്സ് കോഡ് ആക്കിങ്ങാണ്ട്
ഉം ഉം മക്കൾക്ക് എന്തേനും ഫ്രോക്കോ
അല്ലല്ല മക്കൾക്ക് സ്കേർട്ടും ടോപ്പും ഒയിങ്ങാണ്ട് പരാഗ് ന്ന്ആഹ് പരാഗ അതൊന്ന് തുണി എടുത്ത്ങ്ങാണ്ടേ അങ്ങനെ അടുപ്പിച്ച് തൈപ്പ അങ്ങനെ അമ്പർലാ കട്ടിങ്ങലില്ലേ ആഹ് വലിയോർക്ക് ഞമ്മളൊക്കെ പിന്നെ ചുരിദാറല്ലേ വലിയരും ചെലോരൊക്കെ സ്കേർട്ടും ടോപ്പിലാണ് ഞാനൊക്കെ പിന്നെ ചുരിദാർ ഇതാക്കണോണ്ട്ന്നെ ചുരിദാർമ്മക്കന്നെ ആയി
തന്ന ആ പെണ്ണ്ടിന്റെ ചെക്കന്റെ ഡ്രസ്സന് അനുസരിച്ച അതോ വേറെങ്ങങ്ങക്കായിട്ട് വേറെ ഡ്രസ്സായിനു
അങ്ങനെ ഒരു ഫാമിലിയിങ്ങാണ്ട് ഞങ്ങള് ഒരേ കളറില അങ്ങനെ ഉ ചെക്കറതിന് ചെക്കന്റെ ഫ്രണ്ട്സ് അതേമാരി ആ ആൺകുട്ടികള് അങ്ങനെ ഒരു വേറെ അങ്ങനെ
നിങ്ങള ഇവിടെ ചെക്കനല്ലേ എന്തോപ്പണ്ണോ
ഏ ഞങ്ങളത് ചെക്കനും പെണ്ണും ഞങ്ങൾ തന്നെയാണ് അതെങ്ങനെ നമ്മളെ ആ കുടുംബത്തി നിന്ന് അങ്ങനെ കണ്ട അങ്ങനെതായ അണ്ടായിനി ഉ അപ്പൊ പിന്നെ രണ്ടും ഒഴിച്ചു വിടാൻ പറ്റാത്തത് പിന്നനി പക്ഷെ ഞങ്ങള് ചെക്കന്റെ വീട്ടിൽ വെച്ച കണ്ടില്ല പരിപാടിയിലേനി
കൂടുതലായിട്ടുംണ്ടായിനെ രണ്ട് അടുത്തടുത്തയിനു വീടുകളൊക്കെപ്പോൊ
അത്തെടുത്തൊന്നും അല്ല വീട് കൊറച്ച് ലോങ് ഉണ്ട് പക്ഷേങ്കില് ഞങ്ങളെ കുടുംബത്തി പെട്ട തന്നെന് പിന്ന അവിടെ ഉം അല്ല ആ അപ്പൊ പിന്നെ ഒരുങ്ങനെ കണ്ടപ്പോ ഒരു ഏ അങ്ങനെ കണ്ട് പറ്റിയപ്പോ പിന്നെ അങ്ങനെ ചോദിച്ചതാണ്
അ ശരി അതായല്ല അപ്പൊ രാത് ആയിട്ട് കല്യാണം കഴിച്ച
ഉം കല്യാണം ചൂറ് ആയിട്ടുണ്ടായിട്ടില്ല പിന്നെ സൽക്കാരം പിന്നെ നമുക്ക് പെരുന്നാളും അതിന്റെ ഇടൽ വന്നില്ല കല്യാണം കഴിഞ്ഞി് രണ്ട മൂന്ന്ു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ പെരുന്നാൾ വന്നു അയിറെടൽ ഒരു സൽക്കാരോ അങ്ങനെയൊക്കെ കൂടിിയയാാണ്ട് ഉം അപ്പൊ പിന്നെ ചൂറ് മൻഷള്ള മഴക്കാലൊക്കെ ഒന്ന് കൈയിട്ടും
ഉം ഇപ്പൊ എവിടയൊക്കെ ടൂറിന്റെ ഇതി ഇല്ലാലോ വിട ഇല്ലാലോ ഒക്കെ ടൂറള്ളവർക്കൊക്കെ ആ മഴ അന്റെ കൂടെ ടൂറിൽില്ലാത്തവർക്കൊക്കെ പിയ കൂറവാൻ കഴിയില്ല ഒരുക്കൊക്കെ അപ്പൊ എന്താ അലർട്ട് ടൂറ് വിസിറ്റ് ചെയ്യണുന്നത് അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നം പറഞ്ഞേക്കാം ഇങ്ങനെ അങ്ങനെ പാില്ലക്ക എന്നിട്ട് പെണ്ും ചെക്കനൊക്കെ പോലെ ഉന്തോ ഓര
ആഹ ഇണ്ട്ണ്ട് ഇല്ല പഠിക്കാന് അപ്പോൾ ഇനിനി എന്തിനേലൊക്കെ പോവാൻ നോക്കുണ്ടാവും ഇപ്പൾ കല്ല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു അതുകൊണ്ട് കഴിഞ്ഞിട്ട്ഞ്ഞഞ് എന്തിനേലൊക്കെ പഠിക്കാൻ പോണ്ടാവും ഏ ആഹ പഠിക്കുക വച്ചാല് ആഹ ഡിഗ്രി ഒക്കെ ഇനി എന്തേലുമൊക്കെ കോഴസ് എടുത്ത്ങ്ങാണ്ടൊക്കെ അങ്ങനെ നോക്കുവോ
ആ കഴിച്ചല്ലോ പെക്കനക്കെ എന്താ പരിപാടി
ചെക്കന് ഇവിടെല്ല ചക്കൻ പൊറത്തിുള്ളതാണ് ഉം ഉം അപ്പൊ പിന്നെ ഇപ്പോ നും പോയി കഴിഞ്ഞിട്ടൊക്കെ കരപ്പ അല്ലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളു ഓ ഒരു പുതുക്കൊക്കെ കഴിഞ്ഞിട്ടില്ല ഒരു അങ്ങനെയാവും ഉം അങ്ങനെ കല്യാണോ ചക്കാരോ ഉം കഴങ്ങാണ്ട അങ്ങനെ വെക്കേഷൻ എങ്ങനെ അടിച്ചുോളിച്ചു നിങ്ങങ്ങള് വെക്കേഷനിൽ എടടുക്കും പോയതൊന്നും ഇല്ല ടൂറൊന്നും പോയില്ല
നമ്മള ഇങ്ങനെ പോയിട്ട് വന്നു ഇതി പ്രാവശ്യം
വെക്കശ
പ്രൈസ് ആ പ്രൈസ് ആ ഓരോ പ്രാവശ്യമായിട്ട് രോരോ കാരണങ്ങൾ ഓരോ ഇത്തർക്കക്ക് ഓരോത്തർ അങ്ങനെ നീണ്ട്ീണ്ട് ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്ക് വറുമ്പോ കുടുംബത്തിലൽ ഒരു മരണം ഉണ്ടായി അപ്പൊ ആ ലാസ്റ്റ് പിന്നെ-
അങ്ങനെ ആായില്ലേ?
ആ മരണത്തോടു കൂടി നമ്മളെ കുടുംബത്തിലാടുതൊരാൾ മരിച്ചീനി അപ്പൊ പിന്നെ- ആ മരണ ഇപ്പ പിന്നെ ഇല്ല- ഇപ്പ അടത്ത് ഇങ്ങനെ പോണം ന്നൊക്കെ പറയ്ണ്ട്. അ ഇനി ഇപ്പൊ മയ്യറിഞ്ഞാതി മഴൊക്കെ അയിനെകൊണ്ട് ഇനി ഇപ്പതൊക്കെ കണക്കാരിക്കും ഉം. അതൊന്നുണ്ടാവില്ല അതൊക്കെ ഇനി ആഹ് ഒരു കണക്കായി. ഇനിപ്പ അടുത്തോല്ലാം നോക്കണ്ടിവരും വെക്കേഷലും
അല്ലേ എല്ലാ വർഷങ്ങള് പോണ ആൾക്കാരാണല്ലോ. അപ്പൊ പ്രാശെ മാത്രല്ലേ.
അത് പിള്ളാർടെ സൗകര്യങ്ങളുംകൂട് നോക്കിയപ്പോ അങ്ങനെ
അതാണ് പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ പറ്റൂല പിന്നെ കൂട്ടത്തി പോകണതിനെയാണ് രസം
ആ അതൾ ഒറ്റക്ക് പോകണ സുഖം കിട്ടൂല്ലാ
ഇല്ലേ നമ്മളെ ഫാമിലി അയിങ്ങാണ്ട് അങ്ങനെ എല്ലാരും കൂടി അടിച്ചുപൊളിച്ച് പോമ്പം ഒരു ഇതാണ്.
പിന്നന്താ അല്ലെങ്കിൽ ഈ പരണമാതി അതൊരു സുഖം കിട്ടൂല പിന്ന ഒറ്റക്ക് പോകുമ്പോൾ ഇതൊരു ഇതുള്ള പരിപാടി സുഖല്ലാത്ത പരിപാടിയാ. മ് അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളാണ്. എന്നിട്ട് എന്തൊക്കെ പ്യാപ്പിള്ളാംല്ലാരുംല്ലാരും സുഗംതന്ന എല്ലരു ക്കും ആഹ് സുഗാണ് മക്കളൊക്കെ വര നമ്മ എന്താപ്പ ഉണ്ടാക്ക കൊടുക്കുന്നു
നാല് മണിക്ക് എന്തെങ്കിലുഓക്കെ ഉണ്ടാക്കണം. എ ഉണ്ടാക്കൽ തുടങ്ങിയോ ഒര് വൈകും.
ആഹ് ഇബല് നാല് മണിയാവുമ്പോത്തിന് എത്തു ആപ്പോ ഞാന്പ്പോ വേഗം അടുത്ത ഒരു പണി കയിഞ്ഞ് അടുപ്പിലേക്ക് ത്തി അപ്പൊന്നി ഇതിരി പാസ്ത ഉണ്ടാക്കാന വിചാരി ച്ച്കി രണ്ടുസായിട്ട് മക്കള് പറേനു.
കുലെ
ഇന്ന് വെറുതെ ഇരിന്ന് നേരം വൈകി ഒന്നാമത് സ്കൂൾ ചോറും കൂട്ടാനും അടുക്കളത്തെ പണി നേരത്തെ കയ്യും അത് ഓ ൽക്ക് സ്കൂളിലൊക്കെ കൊണ്ട് പോണേനെ കൊണ്ട് ആ പണി നേരത്തെ അങ്ങോട്ട് കഴിക്കും പിന്നെ ഈ അടിച്ച് വാരലും തൊടക്കലും തീരുമ്പോളാ നേരം വൈകിയത്
ആഹ്
ബാത്റൂമ് വരെ കഴുകിയിട്ടിട്ടാണ് ഞാൻ വെറുതെ ഇരുന്നത് ഇനിയിപ്പോ
മക്കള് ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേഗം എടു
ഇക്കാ എല്ലാ പ്രാവശ്യവും എന്റെ വാലായിരുന്നു അതാണ് ഇന്ന് ഇന്ന് മടി ഇന്ന് മടി പിടി- ച്ചതാ മറ്റേത് ഒമ്പത് മണിയാവുമ്പോഴത്തേന് ഓല് പോവുമ്പഴത്തേന് തൊടക്കലും ഉണ്ട് കഴുകലുമുണ്ട് പിന്നെ ഓല് പോയി കഴിഞ്ഞാ കുളി കഴിഞ്ഞാ പിന്നെ ഫ്രീ ടൈമ് തന്നേ ഓല് വരുന്നത് വരെ ഇന്ന് പക്ഷെ അതിന് നിന്നീല്ല ഇന്ന് വെറുതെ മടി പിടിച്ച് അങ്ങനെ ഇരുന്നപ്പോ എല്ലാം നേരം വൈകിപ്പോയി
കാക്ക ഓര് പോയിക്കൂല്ല ജോലിക്ക് പോയി
ആഹ് ഓരൊക്കെ പോയിക്കണ് ഓല് പിന്നെ ഞായറാഴ്ച മാത്രമല്ലേ ലീവ് ഉണ്ടാവുള്ളൂ.
ആഹ്
അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വർക്കുണ്ട്
ഉം ഉം
പിന്നെ എന്തൊക്കെ അങ്ങോട്ടൊക്കെ വിശേഷങ്ങളൊക്കെ സുഖ
ഉം പിന്നന്നിട്ടെന്താ വി സുഖാണ് അപ്പൊ നിങ്ങക്ക് ഇക്കുറി വെക്കേഷനിലൊന്നും എവിടേക്കും പോവാനൊന്നിനും പ റ്റീലല്ലേ കുടുംബത്തിലെന്നെ ആവൂലെ
കുടുംബം അവിടെ നമ്മള് അവിടെ കുടുംബം പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനൊന്നുമല്ല നല്ല സ്പെഷ്യലുകളായിട്ട് പരിപാടി കളൊന്നും ഉണ്ടാവാനുള്ളത് കിട്ടിയില്ല പോകണോന്ന് വിചാരിച്ച പല പല പരിപാടി ഓരോരോ കാരണത്താൽ നീണ്ടു നീണ്ടു പോയി
വെക്കേഷനിൽ അപ്പം ഇങ്ങള് നാട്ടക്ക് വന്നതില്ല ഇങ്ങട്ട് നാട്ട
ആഹ് നാട്ടിലേക്ക് രണ്ടു ദിവസം വന്ന് അത് അങ്ങനെ നിന്ന് അവിടെ ഒരു കല്യാണം ഇണ്ടായിരുന്നു അപ്പൊ ആ കല്യാണത്തിന് പോയിട്ട് അങ്ങനെ അന്ന് അവിടെ ഒരു കസിന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ അങ്ങനെ പോയിട്ട് അന്ന് അങ്ങനെ രണ്ടുസം നിന്നു പോന്ന് അത വെ അതല്ലാത്ത വേറൊരു പരിപാടി ഇപ്രാവശ്യം ഇണ്ടായില്ല
ആഹ്
പോക്കന്നെ ഉണ്ടായിട്ടോള്ളൂ
പക്ഷെ അങ്ങനെ കൂടുതല് വെക്കേഷനിൽ അങ്ങനെ നിക്കാനൊന്നും വന്നിട്ടുണ്ടാവൂലല്ലെ
ഇല്ല ഇല്ല അങ്ങനെ നിന്നിട്ടില്ല അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഒന്നും എത്തില്ല ഓരോരത് ഈ കല്യാണം കഴിഞ്ഞട്ട് പിന്നെ രോ പരിപാടായിട്ട് പ്ര നടന്നിലാ അപ്പോ ഓരോരോ കാരണങ്ങളെ കൊണ്ട് അത് അങ്ങനെ നീ ണ്ട് പോയി അതേ ഉണ്ടായി വേറെതൊന്നും ഇല്ല അപ്പൊ പിന്നെ ലാസ്റ്റിലേക്ക് പറഞ്ഞ് പിന്നെ എല്ലാരെ സൗകര്യങ്ങളമായിരുന്നുപ്പൊ ലാസ്റ്റിലേക്ക് ആക്ക വെക്കേഷന്റെ ടൈമ് എന്ന് പറഞ്ഞ് അപ്പൊ വെക്കേഷൻ നീണ്ട് നീണ്ട് പോയി അപ്പോ ലാസ്റ്റ് ഒരാൾ മരിച്ച് മരണം പിന്നെ നമ്മൾ പ്രതീക്ഷ ക്ഷിക്കത്താണ്
അത് ശരിയാണ് ഇപ്രാവശ്യം ഇന്നൊക്കെ പറഞ്ഞാല് എനിക്കൊക്കെട്ടോ പെട്ടെന്ന് വെ ക്കേഷൻ കഴിഞ്ഞ മാതിരി
ആ ഇങ്ങക്ക് ഇയ്യ് നാട്ടിൽ പോയിട്ടുണ്ടാവോ
ആഹ് നാട്ട് പോയി ഇന്നാലും രണ്ടു മാസം ഒക്കെ പെട്ടെന്ന്
വെക്കേഷൻ ഒക്കെ ഒക്കെ കഴിഞ്ഞ് ബോറിങ്ങും ഒന്നുമില്ലേ നമ്മൾ നമ്മളതായിട്ട് ഇങ്ങനെ പോക്കും കാര്യങ്ങളും ഇണ്ട് അല്ലാണ്ടെ അപ്പ ഫാമിലി കൂടിട്ടുള്ള പരിപാടിയും കാര്യം ഒന്നും ഇല്ലേയ്നു നമ്മളെ മെയിനായിട്ട് വലിയ ചെറിയ പരിപാടിയൊന്നും ഇല്ലേ
ഇല്ലല്ലേ
ഉം ചെറിയ ചെറിയ പരിപാടിയിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആഹ് അങ്ങനൊരു ആഹ് വെക്കേഷൻ അല്ലേ പിന്നെ വെക്കേഷൻ അങ്ങളെ കല്യാണം അങ്ങോട്ട് കൊണ്ട് പോയിട്ടുണ്ടാവൂല്ലേ അങ്ങനൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമ്പോളോ വെക്കേഷൻ അങ്ങക്ക് കയ്യോള്ളൂ ആഹ് മ പുറത്തു വിടാണ്ട ഒരു കാര്യം അല്ലാ
ഇല്ല ഉം കുടുംബത്തില് അത് ഒക്കെ ഇപ്പോ ഒരു നാലുസത്തെ പരിപാടി നമുക്ക് ക്കൊരു സൽക്കാരോ അങ്ങനെ എല്ലാതും കൂടിയല്ലേ
അങ്ങനെ ആകുമ്പോ ഒരാഴ്ച അങ്ങനെ തന്നെയാണ് കൂടെ പോയി കിട്ടുന്നത് അപ്പൊ ആ ഒരു ഇത് അങ്ങനെങ്ങണ്ട് പോം
ആ
അപ്പൊ രസാണ് കുടുംബത്തിന് കല്യാണണ്ടെങ്കില് രസം ഉണ്ടാവുള്ളൂ നമ്മള് മറ്റൊരുത്ത് നമ്മൾ പോവാ അങ്ങോട്ട് വരിക അതൊരിതില്ലാ
അ അങ്ങനെ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നാ മക്കള് വരുന്ന് ഉണ്ട്ട്ടോ ഓഹ് എന്നാ ശരി